ഒന്നുല്ലെ
ആഹ് പ്പ കേക്ക്ന്ന്ണ്ട്
ഉ ഉ എന്തക്കെണ്ട് വിശേഷം
നല്ലത് സുഖം അങ്ങനെ പോവുന്നു
ചായ കുടിക്കെ കയ്ഞ്ഞോ
ചായടിയൊന്നും കഴ്ഞ്ഞില്ല കുറച്ച് കഴിം മക്കളൊക്കെ വന്നിട്ട് ആക്കം പോലൊക്കെ കൊട്ക്കൊള്ളൂ
ഉം മക്കളൊക്കെ എ ത്ര മക്കളുണ്ട്
രണ്ടാള്
ഒക്കെ സ്കൂൾ പോണാണോ
ആഹ് രണ്ട എരട്ട മക്കളാ ഓല് ആഹ് എൽ. കെ. ജി ഐ ഇ അല്ല ആങ്കുട്ടിയള യു. കെ. ജിയിലാ
ആഹ് ആഹ് രസാല്ലേ എരട്ടയ കൊറച്ച് ബുദ്ധിമുട്ടാലൊ കുറച്ച് ബുദ്ധിമുട്ടിയാലും ആഹ് കാ ഇവരെ കാണാനും രസാണറിയാ എനിക്ക് മൂന്നാള്
ഏ
ഉം മൂന്നാള്ണ്ട് ഇനി ആഹ് എനി ക്ക് എരട്ട എരട്ടേല്ല പക്ഷെ രണ്ടും ചെറുത് ഏ രണ്ട് വയസ്സിന് വ്യത്യാസേ ഒള്ളു ഒരാക്കെ രണ്ട് വയസ്സായിട്ടുള്ളൂ ഒയാള് ഡെലിവറി കഴിഞ്ഞ് ഇന്നിപ്പോ അറുപതായി എരട്ടല്ല എര ട്ടെന്നെ കാട്ടും വെരട്ടേണെങ്കി രണ്ട് കുട്ടിയളരെ അവടെ കടത്തിയാല് കെടക്കണാണ് പക്ഷേ ഇതുവരെ ഓ ള് മണ്ടിപ്പായും മ ഇവ്ടെ കെടക്കും മണ്ടിപായ പ്രായാ ണല്ലെ രണ്ടു വയസ്. തായാലും അടങ്ങിക്കൂലല്ലോ ആഹ് ഇല്ല ഇല്ല മാറ്റല്ല.
ഉം
ഉം പിന്നെ എന്തെക്കെണ്ട് എന്താ മഴ ഇണ്ടാവ്ടെ.
മഴപ്പല്ല ഇതരെ നല്ല മഴന്നേനി
ആഹ് അങ്ങനെ തന്നെ അപ്പ മഴ കൊറവാ ഇബടെ അങ്ങനെ തന്നെ
ഉം
എന്താ വീട് സ്വന്തം സ്വന്തായിട്ട് വീടൊക്കെ ഉണ്ടോ?
ആഹ് സ്വന്തം ആണ് പക്ഷെ മ്മീ പ്പീ ണ്ട്.
പിണ്ട് ആ ഒര് മകനെള്ളോ
ആഹ് അല്ല ഏട്ടന് വേറെ വീടെടു ത്ത് പോയി ഇത് ഹസ്ബന്റ് ഉണ്ടാക്കിയവീടാണ്
ആഹ് അപ്പൊ നിങ്ങൾ തറവാടാ യിട്ട് ഉമ്മി പ്പി നിങ്ങളുടെ അടുത്ത് ണ്ടാവൂ ല്ലേ
ആഹ് അതെ ഉം
പെങ്ങന്മാർ നാത്തൂന്മാരുണ്ടോ
ഇല്ല നാത്തൂന്മാരൊന്നൂല്ല രണ്ടാൻ മക്കളെ ഉള്ളൂ ഉം
ഉം
അവിടെയോ നിങ്ങള് സ്വന്തം വീ
ഞാ ഞങ്ങക്ക് ആഹ് എനിക്ക് സ്വന്തം വീടാണ് എന്റേം അതുപോലെ തന്നെയാണ് ഒരു മകനെ ഉള്ളൂ ഒരു മോളുംഒരു മോനേ ഉള്ളൂ അടെമ്മ ഹസ്ബന്റിന്റെ മ്മാക്ക് അപ്പോ ഉം പിന്നാ വീട് ഞങ്ങള് വീട് ഞങ്ങളെ തറവാട് വീട് ഇപ്പം വാടകക്കാണ് ഞങ്ങള് എന്നോ ഹസ്ബൻഡ് കയ റ്റിയതാണ് ഇപ്പൊ വീട് അത് അടുത്തന്നെ തറവാട് അവിടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ വേറെ ഞങ്ങൾക്ക് വേറെ വീട് വെച്ച്
ഉം
ഉമ്മല്ല ഏയ്‌ ഉപ്പ ഉപ്പല്ല ഉമ്മ ഉമ്മണ്ട് മക്കള് ഉം മക്കളിപ്പോ ഒരാള് സ്കൂളി പോയി ഇന്നൊന്ന്‌ ഇപ്പ സ്കൂളി പോയിട്ടില്ല ഇന്ന് പനിയായിട്ട് പറഞ്ഞയച്ചിട്ടില്ല ഓളെ പോകാറുള്ളൂ വേറെ രണ്ടാള് ചെറുതല്ലേ
ഇപ്പൊ ഒരു പനീന്റെ സീസൺ ആണല്ലോ ല്ലെ എല്ലാ
പനിന്റെ ആഹ് അതാണ് എല്ലോർത്തും പനിയാണ് സ്കൂളുകൾ ക്കൊന്നും വീടരുത് ഒരു ചെറിയ ല ക്ഷണംണ്ടായാത്തന്നെവിടരുത് പറഞ്ഞേക്കാണല്ലോ
ആഹ് ആഹ്
പകരാണ് വൈറൽ ഫീവർ ആണല്ലോ അപ്പൊ
ഉം എല്ലോടത്തും ഉണ്ട് കൊറേ ദിവസം ഉണ്ടാണോ വേഗൊന്നും മാറണില്ല തോന്നിണ്ട്
പേടിയാണെ എല്ലാർക്കും ഉണ്ടായി ചെറിയ മക്കൾക്കൊണ്ടായ പേടിയാണ് അതെ
അതാണ്
വോക്കാണെങ്കി മറ്റേ ഫ്രൂസിയത്തിന്റെതൊക്കെ ഉണ്ടായതാണ് എന്റെ രണ്ട് മക്കക്കും അങ്ങനെ തന്നെ മറ്റേ അപസ്മാരം പറയോല്ലോ പനിച്ചാല് ഇപ്പൊ ഒരു ഇപ്പ ഇമ്മൾ ഇപ്പ കൊറച്ച് വലുതായപ്പോ വോക്ക് കൊയ്പ്പല്ല മറ്റേപ്പ ഞൻഓള തായൽ ഉള്ള തായൽല്ല ഉണ്ട് ഓനും ദേ പോലെ ഉണ്ടായിരിക്കണം ഓൾക്കൊണ്ടായ പോലെ തന്നെ അപ്പ പനി ക്കുമ്പോ ഒരു പേടിയാണ് അങ്ങട്ട് ആ ഗുളിക കയ്യിൽ എപ്പൊഴും കരുതല അ ത്രൊട്ട വീതം കൊട്ക്കും കൊടുക്കണം പനി ഇണ്ട് ആ ഇത് ഉണ്ടായിട്ടില്ലെങ്കില്ലെങ്കിൽ പനിച്ച ഒന്നാ കൊടുക്കണം അങ്ങനേണ്
ആഹ് ഇന്റെ ഏട്ടത്തിന്റെ മോനും അങ്ങന്നന്നെ അതും ഇന്റെ ഏട്ടത്തി ക്കുണ്ട് രണ്ട് എരട്ടാള് അവര്ക്ക് അങ്ങനേണ് പറിയും പനിക്കുമ്പോ അപ്പോ ഓല്ക്ക് പനിക്കുമ്പം അങ്ങനെ പന്ച്ചാ അപ്പോത്തിനും അപസ്മാരാ അങ്ങനേണ് പറിയും
അങ്ങനാണ്ന്നെ അഹ് കാണുമ്പെര് പേടിയാണ് അപ്പം ബേം ഈ ഗുളിക്ക കൊടുത്താ പിന്നെ അമ്മക്ക് പേടിയില്ലാ അപ്പം ഞാൻ വേം അഹ് കൊടുത്ത കൊടുക്കലാണ് ഇവന് പന്ച്ചാല്
ഉം
ഇന്റെ മോൾക്ക് അങ്ങനെ അപ്പണ്ടായി പിന്നെ കഴിഞ്ഞേരെക്കെ പാങ്ങ് പനി പനി വെരുമ്പോ നല്ല സ്ട്രോങ്ങില് വര്യെ എ പ്പളും പ കൊരെ അസുഖണ്ടാണെ അയില് പെ ട്ടെല്ല പക്ഷേ ഇണ്ടാക്ക്മ്പോ വയങ്കര സ്ട്രോങ്ങില് ഇണ്ടാവും അത് ഇങ്ങട്ട് ഈ ഒരു ഇത്ണ്ടാവും ചെയ്യും അങ്ങനെയാ പിന്നെ ഈ ഗുളിക്ക കൊട്ക്ക്ണോ ണ്ട് കൊഴപ്പല്ല ആ ഗുളിക്കേന്ന് അഹ് ആദ്യം നമ്മക്കറീല്ലല്ലോ പനിയാര്ന്ന് നൂറിന് മേലെ പനി പോണോണ്ടാണ് ഇണ്ടാണത് ഓല്ക്ക് പനിക്കുമ്പോ അങ്ങനെ നൂർ
ആഹ് അധികം ഉം ആഹ് അങ്ങനന്നെ അധികം ഇനിയിപ്പോ പനിച്ച് രണ്ട് മൂന്നീസം കഴിയുമ്പോ തന്നെ ഇണ്ടാവും മാറിയില്ലെങ്കില്
ഇല്ല ആഹ് മാറിയില്ലെങ്കി അമ്മക്ക് പേടിയാ വെച്ചൊണ്ട്ക്കാൻ പറ്റൂല ഇവലെ പനി
ആഹ് അതാ
ഉം ഇന്റെ വീട്ടില് ഇവെടെ ഞാൻ ബത് ആഹ് ഇബല് ക്കേയുള്ളു ഇന്റെ വീട്ടില് എട്ട് മക്കള് ഇന്റെ ഇമ്മാക്കും ഇപ്പാക്കും അയില് ഏഴ് ഏടത്തിയെളെ കുട്ട്യാക്കൊന്നുല്ല ഒരെ ഏട്ടത്തിന്റെ കുട്ടിക്ക്ണ്ടായി ട്ടോ പക്ഷേ ഓന് ഇണ്ടായാലും മോൻ്റെക്കെ
ഉം
പിന്നെ പനി ഇല്ലാത്തപ്പളും ഇണ്ടാവലായി ഇപ്പ പിന്നൊക്കെ മാറിട്ടോ പക്ഷേ വേറെ ആര്ക്കുല്ല ഏഴാള്ക്കാരെ കെട്ടി ഏഴാള്ക്കാര്ക്കും കുട്ടികള്ണ്ട് പക്ഷേ ഇവട്ത്തെയാൾക്ക്ള്ളെ ഇന്റെ മക്കളൊക്കെയൊള്ളു ഇഞ്ഞ് ഞാൻ അവ്ടു ത്തെ പാരമ്പര്യ അവ്ടത്തെ മാ നാത്തൂന്റെ കുട്ടിക്കൊക്കെ ഇണ്ടായിനി അപ്പൊഞ്ഞാ ഒര്തീല് വന്നതാണോ അറിയില്ല അങ്ങനെ ഇണ്ടാവല്ലോ ഉം
അഹ് കാണുമ്പോ ഒരു പേടിയാലേ
അതാണ് കാണുമ്പോ ഇപ്പൊ ഇന്റെ ചെറിയ രണ്ടാമത്തോന് അങ്ങനെ ഇണ്ടായപ്പോ എ വെ ഇന്ക്ക് പിന്നെ ഇവള്ത് കണ്ടപ്പോ ഇച്ചത്ര അറിയില്ലേനി എന്താ ഏതാ സംഭവന്ന് പിന്നെ അതല്ലാരും പറഞ്ഞേട്ടപ്പള് അങ്ങനേണ് ഞമ്മള് ചെറിയെ ആദ്യ ത്തെ കുട്ടിയളാവുമ്പം അമ്മക്കൊന്നും അറിയില്ലല്ലോ
അറിയില്ല ഉം
പിന്നെ അമ്മക്ക് കണ്ട് ചേലായപ്പം പിന്നെ ഇവന്റേന് ഇച്ചത്ര പ പരിചയപ്പച്ചത്ര തോന്നീല്ല ഇവളെയ്ന് ഞാൻ എത്തന്നെ അറിയില്ലേനി ഇന്റോട്ന്ന് ട്ട് ഇമ്മറിം അങ്ങനയാവുമ്പോ കുട്ടിനെ ഇട്ക്കരുത് പറിയും ഞാനെന്താ ഞാൻ ഇങ്ങനെ കാണുമ്പോ മ്മളെ കുട്ടിനെ കൂട്ടി പുടിച്ചലെല്ലേക്കാരം അങ്ങനെ കാണുമ്പളേ എന്താ അറിയാത്തോല്ക്ക് അറീല്ലല്ലോ അങ്ങനെ ഓനെ കണ്ടപ്പോ ഇവരക്കെ പിന്നെ മോളൊക്കെ കണ്ടിട്ട് ഭയങ്കര കരച്ചില്ലേനി കുട്ടി ഇങ്ങനെക്കെ കാണ്ട്ണെ കണ്ടാ
ഉം പിന്നെ ചെലോല്ക്ക് ചെറുപ്പത്തില് മാത്രേ ഇണ്ടാവോള്ളു കൊറ
ആഹ് അത് ആറ് വയസ്സ് വരെ ഡോക്ട് പറഞ്ഞു ആറു വയസ് വരെ ഇണ്ടാവോള്ളു അഹ് കഴിഞ്ഞാ പിന്നെ ഇണ്ടാവൂലാന്ന് അങ്ങനെ തന്നെ ആറു വയസ്സ് വരെ ഇവൾക്ക് ആറു വയസ്സ് വരെ ഏഹ് പനിച്ച്മ്പോത്തിന് ഇന്ക്ക് പേടിയാണ് പക്ഷേ ഒരു ആറ് വയസ് ഒരഞ്ചുയസ്സ് നാല് വയസായപ്പോത്തിന് പന്ച്ചപ്പോ ഇതേ മാതിരി ചെറുതായിട്ട്ച്ച് വന്ന് പോയി അപ്പം ഡോക്റ്റോട് പറ്ഞ്ഞപ്പോ ഡോക്ട് പറഞ്ഞ് ആറ് വയസ്സരെ ഇണ്ടാവും അയിന് ശേഷം പിന്നെ ഇണ്ടായിട്ടില്ലട്ടോ
ഉം
ഉം പിന്നെ എന്താ മക്കള് എപ്പളാ വരാ? എൽ കെ ജി ആണെങ്കിൽ നേരത്തെ എത്തൂല്ലേ
അല്ല ഓല് നാലര ഒക്കെ ഒരേ ടൈം ന്നെ
ഏ അങ്ങനെയ ഗവണ്മെന്റ് സ്കൂളാ?
അല്ല പ്രൈവറ്റ്ന്നെ ഇവിടെ നാല് മണി വരെ ണ്ട്
ആ വിടെയൊക്കെ ഞങ്ള അവിടെയൊക്കെ മൂന്നരക്കാണ് വിടാ
മം ഇവിടെ നല്ല സെയിം സെട്ടായിമ വരെ ഉണ്ട് ന്നാ പത്ത് മണി മുതൽ നാല് മണി വരെ അങ്ങനെ
മം മം ഒരേ ഡ്രസ് എടുക്ക
ആഹ് അങ്ങനെ
ആ കാണുമ്പോ അല്ലേ എങ്ങനെ ഒരേ ഡ്രസ്സ് ലും ഒരേ പെൺകുട്ടികൾ ആവുമ്പോ അധികം രസാണ് മുടി മുടിയൊക്കെ വാർന്നു ആ കെട്ടും തൊക്കെ ആക്കി ഇതാണല്ലോ ആ അയ് ന്റെ ഏട്ടത്തിന്റെ നാത്തൂന്റെ കുട്ടി നാത്തൂന്ന് പേര ക്കുട്ടിയേള് ഉണ്ടയിനു ഇവര് ഏ ഒരേ പോലെ ഒരു വ്യത്യാസ വേണ്ടന്റെ കുട്ടികൾക്ക തിരിച്ചറിയൻ കഴിയാഞ്ഞിട്ട് കൈ ഇപ്പം പ്രസവിച് കെടക്കനൊള്ളു പ്പം നാൽപ്പത് അമ്പതൊക്കെ ആയിണ്
കൈയ്യിമ്മേലൊരു ഒരു കൈയിമെ ചരട് കെട്ട കുട്ടിനെ തിരിച്ചറിയാനെ പറയും ഒരേ പോലേണ് പറയണ്ട് ചേലൊരു മാറ്റംണ്ടാവലല്ലോ
അതാണ് ഇവല് നല്ല മാറ്റണ്ട് കണ്ടാ പറയീല എര
ആഹ് തന്നെ നീ നീളം തടി അതൊക്കെ
തടി ഒരാള് കൊറച്ചൊരു തടിണ്ട് ഹൈറ്റ് ഒക്കെ സെയിമാ
ഏട്ടത്തിന്റെ മക്കൾക്ക് ഓലങ്ങനെ ആണോ? പെണ്ണോ?
ഓല് രണ്ടാങ്കുട്ട്യോളാ ഓല് രണ്ടാളും ഒരേ മുഖച്ചായേ
തെന്നെ ഞമുക്ക് തിരിച്ചറിയൻ കഴിയൂല പെട്ടെന്നെന്നും
ഞമ്മക്കൊക്കെ മനസ്സിലാവും വേറെള്ളോൽക്കൊന്നും മനസ്സിലാവൂല്ല
നമ്മൾ ഫോണെന്നെ ഒരെപ്പ ആരാപ്പാള്? ഇങ്ങനെ കാണാലോ തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തത് ഓലെന്നെ പറയേണ്ടി ഞ ഞങ്ങളാരാണ് ചോദിച്ചുബോലെന്നെ തിരിച്ച് പറഞ്ഞു തരൂലമ്മക്ക് നമ്മള് കണ്ടുപിടിക്കാൻ പറഞ്ഞണ്ടാങ്ങനെ പിന്നെന്തൊക്കാ?
ചെറുപ്പത്തിൽ കൊറച്ച് ബുദ്ധിമുട്ടാണ് നോക്കി
ആ അതാണ് ഉം പിന്നെ വല്ലുതായപ്പം എന്നാലും ചെറിയ കുട്ടി ട്ട്യെന്നാണല്ലേ ഇപ്പോളും എൽ കെ ജി ആണെങ്കിലും ഇപ്പോ ചെറിയ കുട്ടികളെന്നെയാണല്ലോ എന്നാലും വാണം ഒക്കെ നമ്മൾ ഇതാക്കി കൊടുക്കാ
ആ ഓ ആ പെറ്റെട്ക്കണ സമയത്തൊക്കെ
ആഹ് ആ ഓടിപ്പായണം മം ഒരാൾ ഒന്ന് ചെയ്യുമ്പോ ഒരാൾ അതേപ അതിങ്ങനെ പറയലുണ്ട് ഒരാൾ ചെയ്യണതെന്നെ മറ്റോലും ചെയ്യും വേറൊരാൾ ബാത്ത് മൂത്രയിക്കാണെങ്കിൽ ഓലെന്നെ മൂ
ആഹ് അതൊക്കെന്നെ ഉം ഒരാക്ക് ടോയിലറ്റ് പോണെങ്കിൽ മാ റ്റാക്കും ഉണ്ടാവും
ആ അങ്ങനെ പറഞ്ഞെട്ട്‌ണ് ഞാൻ ഞാന് അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഒരിക്കെ പറഞ്ഞേട്ടണ്
പിന്നെ അസുഖങ്ങെനെ ഒരാക്കെണ്ടായാച്ചെ ഉണ്ടാവെല്ലാ ഇവൽ
ഇല്ലെ അങ്ങനെ അത് പടച്ചോനാക്കണതായിരിക്കും അല്ലാതെ ഒരാൾക്കുണ്ടായാപ്പിന്നെ മറ്റൊർക്കുണ്ടായി നമ്മള് എന്തൊ ബുദ്ധിമുട്ട് ഒരു ഒരു കുട്ടിക്ക് തന്നെ അസു ഖണ്ടായി നമ്മളെത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അപ്പൊ രണ്ടാക്കും ഇങ്ങനെ ആകുമ്പളെ ചൊണാണല്ലോ വലുത്
ഉം ഇങ്ങളസ്ബന്റ് നാട്ടിലെന്നെ?
ആഹ് നാട്ടിലുണ്ട് ഇവിടെ കുടിവെള്ളണ്ടല്ലോ മിനറൽ വാട്ടർ അതിന്റെ വണ്ടീന്റെ ഡ്രൈവറാ ണ് അത് നമ്മുടെ കമ്പനിത്തെ വണ്ടി അത് ഓർഡർ ചെയ്യുന്നത് എവ്ടുക്കാ അവ്ട്ക്കോല് കൊണ്ട് കൊണ്ട് കൊടുക്ക ഞങ്ങളെ നാട്ടിലെന്നാ ഹസ്‌ബൻ്റഓ പോർത്ത ആ എന്നട്ടെ ലീവിന് എങ്ങനെരു ഒരു വർഷം
ആഹ് ആഹ് വർഷത്തില് വരും വർഷ ത്തില് രണ്ടു മാസം അങ്ങനെക്കെയാണ്.
ആഹ് എന്താ അവ്ടെ എന്താ പണി?
അവിടെങ്ങനെ ഷോപ്പിലിങ്ങനെ പർച്ചേസിങ്ങായിട്ട് വല്യ വല്യ ഷോപ്പിലേക്കൊക്കെ വണ്ടിയില്
പോ കൊണ്ടാടുക്കാലെ ആഹ്
ഓലെ കമ്പനീത്തെ സാധനിങ്ങനെ വേറെ ഷോപ്പിലേക്ക് കൊണ്ടൊടുക്ക അങ്ങനെ
ആഹ് പിന്നെന്താ ഉമ്മാക്ക് ജോലിയൊക്കെ എടുക്കാൻ കയ്യോ ഹസ്ബെന്റിന്റെ ഉമ്മാക്ക്
എല്ലാ പണി എടുക്കും
ഏ ഉം സഹായിച്ചെരാനൊക്കെ ആളുണ്ട്ല്ലേ
ആഹ് അതൊക്കെ സുഖെന്നാണ്
അല്ലെ ചെറിയ രണ്ട് മക്കളാവുമ്പളെ ഇപ്പളല്ലെ വലുതായത് മക്കളാവുമ്പോ അമ്മക്ക് ഒരാളില്ലെങ്കി അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഹസ്ബൻഡും ഇവിടെല്ലെങ്കിൽ
ഉം അതൊക്കെ അവിടെണ്ട് അവിടടുത്തൊക്കെ നല്ല കുടുംബക്കാരും ഒക്കെ നല്ലതിലെന്നെല്ലെ ആ കൊറോണ ടൈമിലേനി അപ്പ ബടെ എളാപ്പേന്റെ മോള് ഇണ്ടേനി ഓള് ക്ലാസ് ഒന്നുല്ലാതെ അപ്പോ ഓളന്നേനി കാര്യാറ്റു എല്ലാത്തിനും
അല്ല ഞമ്മള് ഒറ്റക്ക് ആവുമ്പോളേ ഇപ്പ ഇന്റെ അവസ്ഥ എനിക്കറിയാം ഇന്റെ ചെറിയെ ന്റെ അമ്മയമ്മക്കും സു സുഖല്ലാത്തതാണ് ചെറിയ മക്കളാ എന്നാലും ഇപ്പം ഇപ്പോ കൊറെക്കെ മാ ആദ്യക്കെ തിരീം കഴിയൂലേനിം ഇപ്പോ കൊറേക്കെ കയ്യും അതുകൊണ്ട് പിന്നെ ഇന്നെ എനിക്ക് സഹായിച്ച് തരാനൊക്കായും ഒന്നും വേണ്ടമ്മ ക്ക് കുട്ടി കരയൊക്കെ ആണെങ്കിൽ ഒന്ന് പാത്രം ഒന്നെങ്കിലും കഴുകി തരാന് എന്ത് ച്ചാല് എന്തുല്ല നമ്മള് കുട്ട്യള് ചെറിയ മക്കളാവുമ്പള് അപ്പൊ ഇപ്പൊ കഴിയൂട്ടാ ആദ്യം പറ്റ കെടപ്പില്ലേനി
ഉം
ന്നാ ശരിട്ടോ പിന്നെ വിളിക്കാട്ടോ ഉം ആഹ് ആഹ് ആഹ് വിളിക്കാം
ആഹ് ശരി
ഉം